ഓ ഹലോ ഹലോ
ആഹ് കേക്ന്നില്ലേ
ആഹ് കേൾക്ണ്ട കേൾക്
ഒപ്പം ഞമ്മള് ഹലോ പറഞ്ഞിടത് കേക്കാതേ ഉം എന്താ സുഖാണ് എന്താ സുഖാണ്
രാവിൽത്തെ ചായ കൊടിയൊക്കെ കഴിഞ്ഞോ
ആഹ് രാവിലത്തെ സ്കൂൾ ത്തർക്കൊക്കെ കഴഞ്ഞ ഒന്ന് ഫ്രീ ആയി ചാവിടിയൊക്കെ നേർ- ത്തെ കയും
എത്ര ആള് പോവാണ്ട്
രണ്ടാള് ചെറിയൊരു മോനുണ്ട് പണിയൊന്നും കഴിഞ്ഞി ട്ടില്ല ഇനി ഇടുക്കാണ്ട് ഓനിക്ക ഇപ്പ ഓനിക്കിപ്പോ ചോറൊക്കെ കൊടുത്ത് കൂളിയോക്കെ കഴിഞ്ഞ ഉറക്കാ നിൽക്കുന്ന സമയ
ഹെ നേരതേ ഒർ കുപ്പോ നേരത്തെ ഏനീക്കൂല്ലേ
ആഹ് ഓന് ഒമ്പതാം മാസം ആയിട്ടുള്ളേ അപ്പൊപ്പക്കൊചരോറിങ്ങ ആ സമയത്ത് ഉം ഹ് ഓന് കൊറച്ച് സമയം ചെലപ്പോ ഒരു മണിക്കൂറൊക്കെ ഒറങ്ങും അല്ലെങ്കില് മൂന്നാള്
ഏഹ് ശരി ഉം ചെറിയേ കുട്ടിക്ക് ഒമ്പത് മാസ ആയിട്ടോള്ളൂ ഇനിക്ക് നാല് മക്കള് വല്യ കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോ ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്ത്ട്ട്ക്ക്ണ്. രണ്ടാമത്തെ ആള് ഏയില് മൂന്നാമത്തെ ആള് രണ്ടില് നാലാമ രണ്ട് വയസ്സ്
ഏഹ് ഉം ഇന്റെ വെല്യോൻ നാലാ ക്ലാസ്സ്ലാ
ഏഹ് അഹ്ശരി
രണ്ടാമത്തെ രണ്ടാം ക്ലാസ്സ്ല് ഇവന് പ്പോ ഒമ്പതാം ക്ലാസ്സ്
ഏഹ് ശരി ഒക്ക അവിടെ എടുത്തന്നെ നിങ്ങള അടുത്തന്നേ? സ്കൂള് വണ്ടിക്ക് പോവണോ?
ആഹ് വണ്ടിക്ക് പോണം അടുത്ത് സ്കൂളുണ്ട് പക്ഷേ പഠിപ്പ്ത്തിരി ബാക്കിക്കായോണ്ട് ഞങ്ങള് കൊറച്ചപ്പറത്ത് ആക്കിയത്.
ഏഹ് അ
ഉം കൊറചൂടി മെച്ചപ്പെട്ട സ്കൂൾ ആയതോണ്ട് ഫീസ് അല്ല പ്രൈവറ്റ് അല്ല ഗവൺമെന്റന് പക്ഷേ കെ ചൂടൊരി ഇത്ണ്ടാവോണ്ട് അങ്ങനെ ആക്കിയതാ ഇവിടെ ഇണ്ട് ഞങ്ങളെ അട് തന്നെണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്കൂളൊക്കെണ്ട്.
ആ ഇണ്ട്
ഏഴൊണിക്കക്കെ എത്തിട്ട് അങ്ങനെ കൊണ്ടുവരണന്നര്തിട്ട് ഉം കൊ ച്ചക്ക ഒരുതായിട്ട് അങ്ങനെ കൊണ്ടുവരാന്നര്തി. ഉം
പുതിയാപ്ള ഇവടണ്ടോ ന
ആഹ് ഇണ്ടേ നാട്ടിലുള്ള ആളാണ് കടയിലാണ്.
ഏഹ്
ഇങ്ങളതോ?
ഞങ്ങള്ത്പ്പോനാളെ പോവാൻ നിക്കാണ്. ആഹ് പോവാണ് ഓ പിന്നെ ഓമാ അവിടെ തന്നെ ഏനി പിന്നെ വന്ന്പ്പോ ഇവിടെ അഞ്ച് കെ ല്ലം നിന്നു. ഇപ്പ അയ്ച്ചക്കന്ന് വീണ്ടും പോവാണ്.
ആഹ് ആഹ് കൊറ ആയി നിന്നിട്ട് പിന്ന ആണ്ട് പോകുമ്പോ ഒരു സം അതങ്ങനെ പോവാണെങ്കിലും എടങ്ങാറന്നെ പക്ഷേ അങ്ങനെ ശീലായിന്നു.
ഉം ഉം ഉം
ഉം പിന്നെ എന്താ ഫുഡൊക്കെ?
ഇന്നിപ്പോ രാവിലെ ദോശണ്ടാക്കി ചട്നിണ്ടാക്കി. ഉച്ചക്കക്ക് ചോറ്ണ്ട് വായിക്കിം തക്കാളി കറിണ്ട്. ബീഫ് വരറ്റിയത്ണ്ട് ഇന്നലത്തത് ഉച്ചകക്ക് ഞങ്ങൾ രണ്ടാളേനേള്ളൂ അ പ്പ അത് മതി വൈന്നേര ഇഞ്ഞ് മക്കള് വരുമ്പോത്തനെന്തേങ്കലും ഉണ്ടാക്കണം.
ആഹ് പോവാനന്തെങ്കിലും കൊണ്ടുവോ അങ്ങനെയൊന്നുല്ലേ?
ഏഹ് ഇല്ലേയ് അതന്നും വേണ്ട ഒന്നും കൊണ്ടോണില്ല.
മക്കൾക്ക് വരുമ്പോത്തിന് എന്തേലും ഉണ്ടാക്കക്കാറില്ലേ ന്നാ?
കുന്നേരം വന്നാ ചോറൊന്നും കഴിക്കൂല എന്തെലും സ്നാക്സ്ണ്ടാക്കണം.
ആഹ് എന്താണ്ടാക്കാറ്?
പഴം പെരിയോ നെയ്യപ്പോ നെയ്യപ്പന്നും വല്ല്യ ഇഷ്ടല്ല. ഉണ്ണിയപ്പൊക്കായ പിന്നിം ഇതാണ് ഒ ാല്ക്ക് എണ്ണക്കടി എന്തെങ്കിലക്കെണ്ടാക്കണം.
ഉണ്യപ്പക്കെ ആദ്യം തന്നെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടാവില്ലേ?
നേരത്തെ കുറച്ച് നേരത്തെ ഉണ്ടാക്കിക്കും.
ആഹ് അതെങ്ങനെ അരിയോണ്ടന്നെ അതോ പൊടിയോണ്ടോ?
അല്ല അരിയോണ്ടും ഉണ്ടാക്കാറുണ്ട് ഞാന് പൊടിയൊണ്ട് ഉണ്ടാക്കലുണ്ട്. ഉം കൊറച്ച് വറ്റൊക്കെ കൂട്ടിട്ട് അങ്ങനെണ്ടാ
ഉം ആഹ് ഞാനും എടക്ക് കാ ണാ ഇന്റതൊന്നും ഒരു സോഫ്റ്റ് ആവാതൊക്കെ. അത് സംഭവം ഇൻ ക്ക് ഈ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനത്തെന്നും കൂട്ടി വെക്കാനറീല്ല. ഞാനിപ്പം ഒറ്റക്കായതാ ഉം ഞാൻ ഒറ്റക്കായതോണ്ടേ.
ആഹ് ആഹ് ആഹ്.
അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈമിലൊന്നും ചെയ്യുമ്പോ ഒന്നും ശരിയാവില്ലല്ലോ. ന്നാലും ഫോണ് നോക്കിട്ട് അങ്ങനെ ചെ
ആഹ് ചെയ്യും. ഇഞ് അര്യോണ്ടായാലും പൊട്യോണ്ടായാലൊക് കൊർച്ച് വറ്റോ അല്ലെങ്കിൽ മൈസൂർ പഴൊക്കെന്തെങ്കിലും കൂട്ടിയാ മതി. ഇന്നാ ഹാർഡായിട്ട് നിക്കൂല.
ആഹ് ആഹ്. അഹ് ഭയങ്കര ഇതേകാലം ഉം ബലം അങ്ങനെ വന്ന്
ക്കാതെ മറ്റേ ഇണ്ടാലിയ
ഇല്ല ഇന്റാലിയം തന്നെണ് സ്‌നോസ്ച്ചിക്കല്ല.
ഏഹ് അയ്ലേറെ ഉഷാറായിട്ട് കിട്ടും നോൺ സ്റ്റിക്കിലാവുമ്പം. കിട്ടും. എഹ് ഇന്റെ കയ്യില്ള്ളത് ഇണ്ടാലിയത്തിന്റെ ട്ടാ. അവടെ ഇന്റെ വീട്ടില്ണ്ട് ഉമ്മണ്ടാക്കല്. നോൺ സ്റ്റിക്കിൻ്റെ ആണ്. ഇഞ് ഇപ്പ അങ്ങൻത്തൊന്ന് വാങ്ങണം. അയ്ലാവുമ്പങ്ങനെ അടീ പിടിക്കാതെങ്ങനെ റെഡിക്ക് ഇങ്ങട്ട് കിട്ടും.
ആഹ് പിന്നെ ഗ്യാസ്മ്മലും വെക്കാലേ. ഉം ഉം അങ്ങനെയൊക്കെ അത്ണ്, അപ്പ പിന്നെ കറന്റ് അടുപ്പത്ത് വെക്കണ്ടെ സംഭവങ്ങളും ആയ
ആഹ് ആയല്ലോ. ആവശ്യെന്നെ. എല്ലാ സംവിധാനും ഇണ്ട്പ്പൊ. ഉം ഗ്യാസ് എങ്ങനെ ഇങ്ങക്ക് അവ്ടെ, കുറ്റി രണ്ട് കുറ്റിയൊക്കെല്ലേ?
ആഹ് രണ്ട് കുറ്റിണ്ട്. ഇൻ്റത് അഞ്ചു മാസൊക്കെ ഒരു കുറ്റി ഇല്ല വല്യ കൊഴപ്പല്ല ഞങ്ങക്കയന് നാല് പേരെല്ലൊള്ളൂ. ഓഹ് ചെറിയ കുട്ടികളാവോണ്ട് ഞങ്ങക്ക് അങ്ങനെങ്ങട്ട് ഉപയോഗല്ല. അഞ്ചു മാസൊക്കെ നിക്കും.
ആഹ് നിക്കും.
പ്പും ണ്ട് ഇവടെ. രണ്ടും ഒപ്പം ഉപയോഗിക്കോണ്ടേ. പിന്നെ അങ്ങനെ ഗ്യാസിന്റെ ആ സമയത്തൊന്നും വടെ ബുദ്ധിമുട്ടീട്ടില്ല. ആ കിട്ടാത്ത സമയത്തൊന്നും. അടുപ്പത്ത് എപ്പഴെങ്കിലൊക്കെ ങ്ങനെ ഈ കുട്ടിയായതോണ്ട് ഇപ്പ വ
കുക്കർല് വെക്കലാ അപ്പൊ?
ആഹ് അധികം. ഇബനീ ചെറിയ കുട്ടിയാവൊണ്ട് ഞാൻ പ്പം അധികം അങ്ങനെ തന്നെ ചെയ്യാ. അഹെന്തും ഇണ്ടാക്കാന് ഒരു എടേങ്ങേറല്ലെ ഓനിം കൊണ്ട് ഉം. എടക്കൊക്കെ കത്തിക്കും തീ കത്തിക്കണം ഇവട്ത്തെ ഓല്ക്ക് തീ കത്തിക്കണം. തീ കത്തിച്ചാലേ ഒരു ഇത്ണ്ടാവുള്ളൂ.
ആഹ് അതാണ്.
അങ്ങനൊര്
ഞാൻ അങ്ങൻ തന്നേനി ട്ടോ. ചെറിയ ഓൻ ചെറുതായപ്പ അങ്ങനെ തന്നേനി. പിന്നെ പ്പം ഞാന് ചോറ് അടുപ്പത്ത് ണ്ടാക്കും. റൈസ് കുക്കർല് പിന്നെ നമ്മളെ വേവ് കൊർഞ്ഞെ റേഷൻ കടേ ത്തെ അരിയെക്കേണെങ്കില് അങ്ങനെ ണ്ടാക്കും.
കുക്കറിലെ ചോറ് നമുക്ക് ഇങ്ങട്ടൊരു അത് തോന്നൂലൃ നമ്മളാ അടുപ്പത്ത് വെച്ച് തെളച്ച ചോറിന്റെ ടേസ് ച്ചിണ്ടാവില്ല അതോൽക്ക് ഇഷ്ടല്ല അതും ഒരു ഇങ്കാ പിന്ന ഞമ്മള് ചോറ്ന്റെ
അയ് നല്ല വേവുള്ള അരിക്ക് പ്രത്യേകിച്ചുണ്ടാ ഒരു സ്മെല്ല് ഇങ്ങട്ട് വെരും
ആഹ് ആഹ് ബീഫാകട്ടെ അങ്ങനത്തക്കെ ഉം ബീഫും ചിക്കനൊക്കെ അങ്ങൻ തന്നെ കുടുക്കിയില് മങ്കുടുക്കീല് വെച്ച്ന് അത്‌ ഭയങ്കര ഇതാണ് ഓല്ക്ക് വേറെ അറിയും അയില് വെച്ച ബീഫെ അയില് വെച്ച് വേവണംന്ന് പറയും
ഉം ഉം
അങ്ങനേക്കൊരു ഇതാണ് ഏഹ്
മൺചട്ടി അത് മാറ്റണ്ടേ പറയും
ആഹ്
ഉം ഉം ഉം ആഹ് അറിയും തീ കത്തിക്കാണ്ടും മറ്റേത് ആവീലും കടന്ന്ങ്ങാണ്ട് ഇങ്ങനെ ഉള്ളതല്ലേ ആ മഴേന്ന്ങ്ങനെ മൂടിക്കോണ്ട് നിക്ക് ക്ക്ണ്ട് പക്ഷേ ആ അമർന്ന് പെയ്തട്ടില്ല
ആഹ് ഞങ്ങക്ക് നല്ലൊരു മഴ പെയ്തു നല്ല മഴ രാവിലെ തന്നെ ഇപ്പല്ല ഇപ്പിങ്ങനെ വെയില് ഇങ്ങന ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെളിച്ചം ഉം ആ മഴ കണ്ടപ്പോ ഇന്ന് ഫുള്ള് മഴയന്നാ കര്തിവെച്ച് കഴിഞ്ഞ പ്രാവിശ്യത്തെ പോലെ
പിന്നൊരു ഉച്ച ആവുംമ്പോ ഇങ്ങനെ തെളിഞ്ഞു പിന്ന പെയ്ത് ട്ടില്ലേനു മൂടികൊണ്ടിങ്ങന നിന്നാലും പെയ്തട്ടില്ലേനി ഇപ്പ ഇന്ന് ഇപ്പോ രാവിലെ ക്ക് തെളിവണ്ടീന പ്പിന്നാ പ്പിന്ന് വെയിലാണര്തീന പ്പ യെ
ഉം ആഹ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോൽത്തെ മഴയൊന്നുല്ല ഉം കഴിഞ്ഞ പ്രാവശ്യം നിന്ന് പെയ്യല്ലേര്ന്നോ ഒരു തോർച്ചെന്നുണ്ടായിന്നില്ലല്ലോ
ആഹ് ഇല്ലല്ലോ
മഴയില്ല എന്നാ ഇവ്ടൊന്നും തീരെ ഇന്നല അങ്ങനൊന്നും പെയ്തട്ടില്ല ഇന്നലെ ഒന്ന് ചെറുതായി ചാറി അങ്ങനെ പോയി
നല്ല മഴയേന് അപ്പൊ കാലാവസ്ഥം കൂടിയര്തി പിന്നങ്ങനെ അങ്ങനെ തെളിഞ്ഞ് പിന്നെ പെയ്തട്ടില്ല ഉച്ചേന്റേഷം പിന്നെ പെയ്തട്ടില്ല
ആ വെയില് നല്ലോണില്ല അങ്ങനൊരു മൂടിക്കെട്ടല് പോലെ ഉം
അയിന്റെ രണ്ടീസം മുന്നേ നല്ല വെയിലാണീ ഭാഗത്തുക്കൂടക്ക
ആഹ്
നല്ല ചൂടുണ്ടായിന്
ആഹ് വീട്ടില് പോയിന്നിലേ?
ആഹ് പോയിന് വിട്ട് പോയിനു അല്ല ഞങ്ങക്കൊര് മുന്നൂറ് മുന്നൂറ്റിയ്മ്പത് റുപ്പൃക്കെ വേണം ഓട്ടോറ്ക്ഷക്ക്
ആഹ് അപ്പൊ കൊറച്ച് ലോങ്ങാ‌ണല്ലോ
നല്ല മാറ്റെണ്ട്
ആഹ്
ബസ്സിനാണെങ്കി രണ്ട് ബസ്സെറങ്ങി കേറണം.
ആഹ് അങ്ങനെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ പിന്നെ നമ്മള് ഓട്ടോറ്ക്ഷ ക്ക് പോവാന്നെരുതും. ത് കുട്ട്യാളെക്കെ ക്കൊണ്ട്ങ്ങനെ ഓരോ ബസ്സ് കേറി എർങ്ങി ഇൻക്കും അ ഇങ്ങനേണ് നൂറ്റി ഇരുവത് മതി ഓട്ടോക്ക്
ഉം ഉം ഉം പക്ഷേ ബസ്സിനാവുമ്പോ എറങ്ങിക്കേറണം
ആഹ് എർങ്ങിക്കേറണം അപ്പ എനിക്ക് ഭയങ്കര താണ് നൂറ്റിര് വത് കൊടുത്താ മതിയല്ലോ കൊറച്ചെല്ലൊള്ളൂ ന്നെര്തും ആഹ് അങ്ങനെ ഏ് ലീവില് സമയത്തൊക്കെ ഇപ്പൊ മൊഹർറൊമ്പൊഉം പത്തു അല്ല സപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്
ആഹ് അപ്പ അങ്ങനാവുമ്പോ ഒന്നല്ലെങ്കി ഒന്ന്ണ്ടാവും ഉം ഉം
സപ്റേറ്റായ്
അല്ല സപ്പ്റേറ്റാണ് രണ്ടാമ മൊത്തം മൂന്നാമത് ത്തോന് ഒന്നായിറ്റ് സ്കൂൾ മദ്റസെം കൂടി ഒന്നായ്റ്റ് നങ്ങക്ക് ഇവട്ന്ന് നല്ല ട്ട് ഡിഫ്റൻസ്ണ്ട് സ്കൂൾ മദ്റസ്ന്ന് നല്ലോണം പോവണം
നമ്മള് നിക്ക്ണോട്ത്ത്ന്നൊരു മു പ്പൊറുപ്യ മുപ്പത്തഞ്ച്റുപ്യ ഓല് മദ്രസക്ക് പോവാനോട്ടർഷക്ക് വാണം അപ്പൊന്നായിട്ടുള്ളോട്ത്ത് ചേർത്തും കൊറച്ചൊരാവോളം പിന്നെ ഒറ്റക്ക് പോയി വരാന് ആരും കൂടല്ലാതെപ്പം പോയി വരാള്ളെര് ഇതിലെത്തുമ്പോ പിന്നെ മാറ്റി ചേർത്തും ഒരു നാലു വരേക്കങ്ങനെ ഒറ്റ് അങ്ങനെ ഒന്നായിറ്റ് പറഞ്ഞയക്കും
ആഹ് അങ്ങനേവുമ്പോ കൊഴപ്പല്ല പിന്നെ അത് നോ ക്കിയാ മതേല്ലോ ഒന്നിന് ലീവ് നോക്കിയാ മതിയല്ലോ അന്ന് മൊഹറൊമ്പൊം പത് ത്തിന്റെ ലീവിന് പോയിന്നു ന്ന്ട്ട് രണ്ടു ദിവസം നിന്നാ അങ്ങനെ പോന്നതാ അങ്ങനെന്തേലും ഒഴിവ്ണ്ടെങ്കില് ഇത്താത്താര് വരാക്കാണെങ്കില് അങ്ങനെക്കെ പോവും ണ്ടേല് ഉം ഓര്ണ്ടെങ്കിലല്ലേത് ഉം എല്ലാരുണ്ടാവുമ്പോ ന്ക്കുമ്പാെരു ഏ്ഹ് ഉം ഏഹ്
ഇമ്മീം ഇപ്പെക്കല്ലേ
ആഹ് ഉമ്മീം ഇപ്പെക്കെണ്ട്
ആഹ് ആഹ്
പിന്നെല്ലാരും കൂടുമ്പൊരു രസല്ലേ
ആ രസാണ് ഉം ചെർത് ഇങ്ങളാ അതാ ഏട്ടത്ത്യാള്ണ്ടാ
ആഹ് ഞാനാ ചെർത് മൂന്നേഏട്ടത്ത്യാള് ഒരു ഏട്ടനും ഞാനാ ചെർത്
ഏഹ് അഅ്ശരി
ഇൻക്കാെക്കെ മൂന്നും മൂന്നും രണ്ടും മൂന്നും നാലും മക്കളൊക്കെ ഉണ്ട് ഒക്കെ പാടെ കൂട്യാ ഒരു പാർട്ടിക്കില്ല ആളാകും നല്ല തെര്ക്കാണ് ഏയ് കൊറേ ഒരു ഭാഗത്ത് തല്ല് ഇണ്ടാവും ഒരു ബാഗ്ത്ത് കളി ഇണ്ടാവും
ഞമ്മ ഞമ്മളന്നെ നമ്മക്കന്നെ അനങ്ങാനും മടിയേക്കാരം അതാണ്
കുട്ട്യാളാകുമ്പോ പിന്നെ പറിം മാണ്ട വെറും കച്ചറന്നെ ഉം നല്ല തെര്ക്കന്നെ ഉം വേഞങ്ങള് പറ ഞങ്ങള് വന്നാ അയൽവാസാളെക്കെ ചെവി അട കണ്ടേരും അത്രക്കെ തെര്ക്കാ അപ്പ ഇമ്മാറേ രണ്ടീസല്ലേ ഉള്ളൂന്ന്
ഉം ഉം ഉം
ഇമ്മാക്ക് ഞങ്ങളൊക്കെ പോയി വരുമ്പോ ഭയങ്കര സങ്കടാ അമ്മ പിന്ന ഒറ്റക്കല്ലേ ഉം അതെല്ലാ അമ്മമാരു അവസ്ഥയന്ന ആഹ് കല്യാണം കഴിഞ് ഉം
എങ്ങനെ
കുട്ട്യാള് ആയിക്കണയ്ക്കാ
ആഹ് കുട്ടികളായി നാല് പെൺകുട്ടികളുണ്ട് നാല് കുട്ടികളായി ഉം എന്നാ ശരി ഓക്കെന്നാല് ഉം ഉം